ഹലോ ആഹ് എന്തെടുക്കും ആടെ
ഞാന് ഇവിടെ ഇരിക്കുന്ന്
ആഹ് എന്തുവാ പരിപാടി
ഓഹ് ഞാനിവിടെ ചുമ്മായിരിക്കുവോ ചേച്ചിയോ
ആഹ് ഇവിടെ കൊച്ചിന്റെ അടുത്ത് ഇരുന്നതാ
ആഹ്
വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടോ
ആഹ് ഉണ്ടടാ ഇന്ന് നിങ്ങളെ വീട്ടിൽ ചക്കയാണോ
ഞങ്ങളെ വിടീന്ന് ചക്ക വേവിച്ചു കൊച്ചിന് ഭയങ്കര ഇഷ്ട ചക്ക
ആഹ്
അങ്ങനെ ചക്ക വേവിച്ച്
ഉം
എന്നിട്ട് നല്ല പൊട്ട് ചക്ക ഉണ്ടല്ലോ അപ്പൊ അത് വെച്ചിട്ട് അരിഞ്ഞിട്ട് ഉപ്പേരി വെക്കാന ചക്ക ഉപ്പേരിയില്ലേ
ആഹ് ആഹ്
അത്തെക്കാനായിട്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്
ഉം
അത് കൊച്ചിന് ഭയങ്കര ഇഷ്ടആണ് അത് ചക്ക ഉപ്പേരി കഴിക്കാനേ
ഉം ഉം
ചക്കയുണ്ടോ വീട്ടില്
ആഹ് ഇവിടെ പ്ലാവിൽ ചക്ക ഇരിപ്പുണ്ട്
പ്പോണ്ടോ നിങ്ങള് വേവിക്കത്തില്ലയേ ചക്കാ
വേവിക്കും പിന്നെ വറെക്കിയൊക്കെ ചെയ്യും അത് അമ്മെ ചെയ്യത്തോള്ളൂ നമ്മളെ അവിടെ ആ പരിസരത്ത് പോവരുത് ചക്കയ്ക്ക് നല്ല കറ ആയിരിക്കും അതിന്റെ അത് പണിയെടുക്കാൻ വയ്യ
ആഹ് അത് നല്ല രീതി അരിഞ്ഞ് വരാണോങ്കി നല്ല കൊറെ പാടാ
ആഹ് അതാ
ആഹ് ആന്ന് ആന്ന് പലഹാരം ഒക്കെ ഉണ്ടാകുവോ ചക്കേം കൊണ്ട്
ആഹ്
എന്തൊക്കെയ ഇണ്ടാക്കും
അമ്മേ അടുത്ത് വെച്ച് വറക്കുന്നതാണാ
വറക്കുല്ലയോ
ഉം ചാക്കക്കുരു അടുത്ത് വെച്ച് കറി വെക്കും
ആഹ് ആഹ് ആഹ്
ഉം
ചക്ക പായസംക്കെ ഉണ്ടല്ലോ പായസമൊക്കെ വെക്കണം
ഓഹ് ആര് ചെയാനാണ്
ഉം ഇവിടെ അമ്മ ഇടക്ക് വെക്കുന്നതാണ് ചക്കപ്പായസം എന്ന് പറ
ഉം ഉം ആഹ്
അപ്പുറത്തെ അപ്പുറത്തെ പിള്ളോര് ഹ് ഞങ്ങളുടെ ബന്ധു അ അവിടെ രണ്ട് പിള്ളേർ അവിട്ത്ത പിള്ളേർ അപ്പൊ അവര് വരുമ്പം ഇവർക്കല്ലാവർക്കും കൂടി അമ്മ ചക്ക വെച്ചിട്ട് പായസം ഉണ്ടാക്കി കൊടുക്കും
ആഹ്
പിന്നെ ചക്ക അപ്പം ഉണ്ടല്ലോ ചക്കയപ്പം ആഹ് നല്ല ടേസ്റ്റ് അല്ലേ ചക്ക ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ചക്കപ്പം ഉണ്ടാക്കാന്
ആഹ് അല്ലടെ ചക്ക അപ്പണ്ടല്ലോ
അപ്പാവോ
ആഹ് ചക്കയപ്പം
ആ അതെനിക്കറിഞ്ഞൂടെ ചേച്ചി
ആണോ അതിവിടെ ഉണ്ടാക്കും പക്ഷെ നല്ല ടേസ്റ്റ് ഒരു ദിവസം അമ്മയടൊക്കെ പറഞ്ഞാ മതി ഉണ്ടാക്കി തരാൻ
ആഹ് ആഹ്
ആ നല്ല ടേസ്റ്റ് ആ ചക്ക അവിയലൊക്കെ വെക്കത്തില്ലേ വീട്ടിൽ
ആ ചക്കേവിയലൊക്കെ ഉണ്ടാക്കും
ആഹ് ഇവിടെ ഉണ്ടാക്കും ചക്കിയാവര്
പെരിശരിയക്കെ ഉണ്ടാക്കും അത് വെച്ച്
എലിശരി ആഹ് ചക്ക എലിശരി നല്ലെ അല്ലെ ചക്ക എലിശരി നമുക്ക് ചോറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ
ഉം അവരടയ്ക്ക് അത്രക്കെ ഉണ്ടാക്കുന്ന കാണാം
ഓ ചക്ക സീസൺ ആവുമ്പോ ഫുള്ള് ചക്കയുടെ ഉള്ള പരിപാടിയ അല്ലാട ഈ വർ ഓരോത്തടുത്ത് കണ്ടിട്ടില്ല ചക്കെ ചക്ക മേളന്നും പറഞ്ഞോണ്ട് മിക്യാ ടൈമിലും ഞങ്ങടെ ഈ ഇത് വഴി റോഡിൽ കൂടി ഇങ്ങനെ ചക്ക വിക്കാനൊക്കെ ആൾക്കാര് കൊണ്ടുവരുന്ന കാണാം
അതിനൊക്കെ ഭയങ്കര വെലയാ നമ്മളാണെങ്കി ഇവിടെയിട്ട് നശിപ്പിച്ച് കളയ
ആ ചക്ക സീസൺ ആവുമ്പോ ചക്കയെ ചക്ക ഫുള്ളും പോവ ഇവിടെ അടു ഇവിടെ അടുത്തൊരു അമ്മയുടെ അവിടെ ചക്കയുണ്ട് ഇവിടെ കൊച്ചിന് ആ ചക്ക ഭയങ്കര ഇഷ് അത് വേവിക്കുന്ന
ഉം വരിക്കച്ചക്കെ ആണോ അത്
ആഹ നല്ല ചോളയാണെങ്കി നല്ല കട്ടിയില്ലാത്തെ തന്നെ നൈസ് മാതിരി ഉള്ള
ആഹ് ആഹ്
അപ്പൊ അത് വേവിക്കുന്ന ഭയങ്കര ഇഷ്ട്ടാ ഇവിടത്തെ കൊച്ചിന്
ആഹ്
അത് കഴികെയും ചെയ്യും
ഉം
ആഹ് ആഹ് പിന്നെ അതിനകത്ത് ചക്കക്കുരു ഇല്ലേ ചക്കക്കുരു എടുത്തിട്ട് വെഴുക്കുരട്ടി വെക്കുന്നത്
ആഹ് ഇവിടെ അത് വെചക്കക്കുരു വഴിക്കുവരട്ടി വെക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ട
ഇഷ്ട ആണിം
തീക്കാത്തിട്ട് ഇത് ക്കാത്തിട്ട് പൊള്ളിക്കണം ചക്കകുരു ഒണങ്ങി കഴിയുമ്പം തീക്കാത്തിട്ട് പൊള്ളിച്ചടുകാന്നെ നമ്മുടെ അണ്ടിപര്പ്പിന്റെ ഒക്കെ രുചി ആയി
രുചി ആ ആ ആ ആ ആ ഇ ഇവടെ കൊച്ചിന് കുഞ്ഞിന് പൊതുവെ എല്ലാം ഇഷ്ട ചക്കെ ഒള്ള കഴിച്ചോളും കഴിച്ചോളും ചക്ക കുരുവോക്കെ വെഴുക്കുവര്ട്ടി നമ്മളെ എണ്ണേ ഒഴിചിട്ട് നല്ല രീതീല് മൊരിച്ചെടുക്കുമ്പോ കൊച്ച് കഴിചോളും അങ്ങനെ കൂടെ കൂടെ എടക്ക് ഈ ചക്ക സീസണ് ഒക്കെ ആവുമ്പം കൊടുക്കും ഒത്തിരി കഴിച്ച് കഴിഞ്ഞാല് പിന്നെ അവക്ക് പിന്നെ അങ്ങ് ഒരുമാതിരി കഴിക്കത്തൂല്ല
ആ ആ
ഉം പിന്നെ ചക്കയും കൊണ്ട് വൽസന് ഉണ്ടാക്കും
ആ
ഉള്ളില് ശർക്കരയെക്ക വെച്ചിട്ട് ഗോതമ്പ് പൊടിയൊക്കെ വച്ചി കൊഴച്ച് ശർക്കരയൊക്കെ വെച്ചിട്ട്
ആ അത് നല്ല ടേസ്റ്റാ
ആ നല്ല ടേസ്റ്റാ ന്നട്ട് ആവീല് വേവിച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റാ ചക്കയ്ക്ക് ച ക്കെടേ ഇതിന് അങ്ങനെ കൊറേ ഇത് കൊറെ ചക്ക വെച്ചിട്ട് എന്തേക്കെ വിഭവങ്ങളാല്ലേ
ആഹ്
നമുക്ക് ഒണ്ടാക്കാം പറ്റുന്നേ
ഞാനവടെ ഇട്ട് ഏ വീട്ടീന്ന് പോരാ നേരം അവടെ ചേട്ടന്റെ വീട്ടി ഐസ്ക്രീം ഉണ്ടാക്കി ചക്ക ഐസ്ക്രീമ്
ചക്ക ഐസ്ക്രീമോ
ആ ആദ്യം ആദ്യം ഒണ്ടാക്കിയപ്പോഴത്തേക്ക് പാല് പിരിഞ്ഞു പോയി
ആണ് ആ അത് ഇതുവരെ ഒണ്ടാക്കി അതൊന്ന് ചെ നോക്കണം ഇണ്ടാക്കി നോക്കണം ചക്കേം കൊണ്ട്ള്ള ഐസ്ക്രീമ്
ഒണ്ടാക്കി ഫ്രീസറി വെച്ചിട്ടാ പോരുന്നേ ഞാ അതെടുത്ത് കഴിച്ചില്ല നോക്കിയപ്പ തന്നെ മറ്റേ ച ക്കേടെക്ക ഷെയ്ക്ക് ഉണ്ടാക്കുന്നേ ആ ഒര് ഒര് ടേസ്റ്റും രുചിയൊക്കെ ഒണ്ടായ്ര്ന്ന്. പിന്നെ നമ്മളത് നല്ലോലെ തണു പ്പിച്ച് കട്ടിയാക്കി ഇട്ക്കണ്ടേ
ആ ചക്ക ഷെയ്ക്കും നല്ലതാല്ലെ ച
ആ അതക്ക ഞാം പർഞ് കൊട്ത്ത് ചെയ്ത് പകുതിയാക്കി വെച്ചിട്ടൊക്കെയ ഞാൻ പോരുന്നെ വീട്ട്
പോരുന്നത് ആ ആ വൈകിട്ട് തിര്ച്ച് പോവാണെങ്കി അതെട്ത്ത് നോക്കാലോ അപ്പൊ എല്ലാർക്കും കൊട് ത്ത് ഒരുമിച്ച് കഴിക്കാലോ
ആഹ്
ഉം ചക്ക സീസൺ ഒക്കെ ആവുമ്പോ നമ്മക്ക് പല കാര്യങ്ങളും ഒണ്ടാക്കാം
ഉം
അടിപൊളിയായിരിക്കും സൂപ്പറായിരിക്കും
ആണ്
ആ അവടെ വീട്ടില് എല്ലാർക്കും ഇഷ്ടാണോ ചക്ക
ആന്ന് ഇവടെ ചക്കേക്ക കണ്ട് കഴിഞ്ഞാ എല്ലാണോം അന്നേരേ വെട്ടി കണ്ടിക്കും അമ്മ പിന്നെ ചക്ക പിന്നെ പ പച്ചക്ക് അങ്ങ് തിന്നും അമ്മക്ക് പച്ചക്ക് തിന്ന്ന്നേ ഇഷ്ടം
ഇവിടെ ഇവിടെ കുഞ്ഞിനും പച്ചക്ക് കഴിക്കാനാ ഭയങ്കര ഇഷ്ടം പച്ചക്ക് കഴിക്കാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം
ആഹ് ഞാൻ നേര്ത്തെ കഴി കഴിക്കു ആര്ന്ന് പിന്നെ കഴിച്ച് കഴിച്ച് വരുമ്പഴത്തേക്കങ്ങ് വയറുവേദനയാകും അതുകൊണ്ട് പിന്നെ ഞാനത് കഴിക്കത്തില്ല
ആഹ് ഇവൾക്ക് പിന്നെ കൊച്ചിന് പിന്നെ കൊഴപ്പ ഇല്ല ചക്ക് ക്ക് പച്ചക്ക് കഴിച്ചാൽ അവള് കഴിക്കും കഴിക്കുന്നോണ്ട് നമ്മള് സ്ഥിരം കഴിക്കുവാണെങ്കില് കൊഴപ്പമില്ല ചക്ക
ആഹ്
ഉം ഇന്നിപ്പം ഇന്നിപ്പ ഇവടെ ആ വെച്ചേക്കുന്നന്ന് ചക്ക രാവിലെ ചക്ക് ഏ ചക്കയുടെ ഇതാരുന്ന്
ഉം ഉം
ചക്ക വേവിച്ച് ചക്കക്കുരു ഒക്കെ ഇട്ട് അതില് നല്ലതുപോലെ വേവിച്ച് തേങ്ങയൊക്കെ ചേർത്ത് നല്ലോണ്ണം വേവിച്ച് വെച്ച്
ആഹ്
ഇവിട കഴിപ്പും കഴിഞ്ഞ്
കഴിഞ്ഞാ
ആഹ് കഴിച്ചു കഴിച്ചു ചക്കയ കഴിച്ചു ചക്ക ആകുമ്പോൾ ചൂടോടെ നല്ല സ്വാദോടെ കഴിക്കുന്നല്ലേ നല്ലത്
ആണാണ്
ആഹ് ആന്ന് ആന്ന് ഇയാൾക്ക് ഇഷ്ടമാണോ
കഴിക്കൂലോ ആഹ് പിന്നെ പിന്നെ എന്തോണ്ട്
ഇപ്പൊ പ്രത്യേകിച്ചോന്നും ഇല്ലേച്ചി
ഉം അവിടെ മഴയുണ്ടോ
ഇല്ല നല്ല വെയില്
വെയ്ലായിപ്പോ
ഉം
ആഹ് നിങ്ങടെ ആ വീട്ടിലൊക്കെ ഉണ്ടോ ച്ചക്ക
ആ അവിടെ വേളയിലോരു പ്ലാവ് നിപ്പോണ്ട് അത് നമ്മുടെയല്ല വേറെ ആളുടെയോ
ആണോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അതത് നമ്മള എടുത്ത കഴിഞ്ഞാൽ അവിടെ എല്ലാർക്കും അങ്ങ് കൊടുക്കും ഉം
ആണല്ലയോ ആഹ് ആഹ് ആഹാ ഉം ഇവിടുന്ന് ഇവിടുന്ന് നടത്തിക്കൊണ്ട് പോക അല്ലേ
ആഹ്
അവിടത്തേക്ക കൊണ്ട്പോയിട്ട് അവിടെ അവിടെ കൊണ്ടുപോയി റെഡിയാക്കും അല്ലേ
ഉം
ആഹ് ആ ആഹ് പിന്നെ
ചീനിയൊക്കെ കിട്ടാറുണ്ടോ
ചീനി ചീനി പൊതുവേ കുറവല്ലേ
ആഹ്
ചീനി പൊതുവേ കുറവാ ഇപ്പൊ ചക്കയുടെ ഇതായി ഇതൊണ്ട് ച കിട്ടുന്ന കൂടുതല് എന്റെ വീട്ടില ആണെങ്കിൽ എന്റെ വീട്ടിലാണെങ്കില് അവിടെ ഫുള്ള് ചക്കയുടെ ചക്ക ചക്ക ചക്ക അവിടെ വീടിന്റെ താഴോട്ട് ഇറങ്ങി പോകുന്നിടത്ത് ഫുള്ളും ചക്കയാ
ഉം
ഉം അപ്പം അവിടെ അടത്തുമ്പം ഇങ്ങോട്ട് കൊണ്ടു തരും
ആഹ്
ആ ഹ്അപ്പൊ നല്ല അവിടെയാണെങ്കില് കിണർ കിണറൊക്കെ നിക്കുന്നതിന്റെ ബാക്കില് നല്ലൊരു പ്ലാവ് പൂണ്ട് അപ്പം അതിന്ന് ചക്ക അടത്തും അപ്പൊ നല്ല നല്ല സ്വാദാ അത് പഴുത്ത് കഴിഞ്ഞാലും നല്ല സ്വാദ
ആഹ്
എ എനിക്കാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ട
ആഹ്
അതുകൊണ്ട് അവിടെ അടത്തുമ്പോ ഇങ്ങോട്ട് ഞങ്ങളടെ കുറച്ച് ദൂരം ഉള്ളു വീട് അപ്പം ആഹ് ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടു തരും ചക്ക അച്ഛൻ വണ്ടിയില് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു തരും
ആഹ്
അതുകൊണ്ട് ഫുള്ളും ചക്ക അങ്ങനെ ഉച്ചക്ക് ചോറൊന്നും കഴിക്കാറില്ല ചക്ക മാത്ര കഴിക്കുന്നേ
ആഹ്
ആഹ് അവിടെന്ന് ചക്ക ഉണ്ടായിരുന്നോ വീട്ടില്
ഇല്ല ഇന്നില്ല
ഇന്നില്ലായിരുന്നോ
ഉം അടത്തിയില്ല അവിടെ പ്ലാവില് ഉണ്ട്
ആഹ് അവിടെ അമ്മ വിളിച്ചപ്പോഴും ചക്ക ഉണ്ടന്ന് പറഞ്ഞേ കേട്ട് വീട്ടില് അമ്മ വിളിച്ചപ്പോഴും ഇന്ന് ചക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോന്നൊക്കെ ചോയിച്ചു രാവിലെ
ഉം
ഉ ചക്ക ഉണ്ടെങ്കി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാം എന്തൊക്കെ സാധനങ്ങൾ ചെയ്യാം ഉ
അനിയനൊക്കെ വിളിച്ചോ
അവൻ ഇതുവരെ വിളിച്ചില്ല ഇന്നലെ വിളിച്ചിട്ട് വെച്ചതാ
ആഹ് അവന് അവടെ ചക്കയൊക്കെ കിട്ടുവോ ജോലിക്ക് പോയേക്കന്നടുത്ത് ആണോ അപ്പൊ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുംല്ലേ
ആഹ്
ആഹ് എന്റെ ഭർത്താവന്നാണെങ്കില് ആള് ഗൾഫില ബളിയില്ല അപ്പം ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്
ഉം
ഉം പിന്നെ വേറെയൊന്നും ഇല്ലല്ലോ
ഇല്ലേച്ചി
ഓ ആഹ് എന്നാ ശരിന്നാ
ആഹ് ശെരി ചേച്ചി എന്നാ